ആഹ ഇത ഇവിടെ ആഹ സുഖം അതാ ഇപ്പ ഇവിടെ ആഹ് ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ
ആ എന്തേനും ചായക്ക്‌ കടി
ഇവിടെ അവില് അവല് നാളികേരം ഒക്കെ ഇട്ടിട്ട്. ആ ആ മഴ കഴിഞ്ഞു- ഈപ്പൊ ഇവിടെ പെയ്യാൻ പോകുന്ന് തോന്നണ വരുന്നുണ്ട്
ഇവിടെ ഇപ്പം മഴ ഇടീം മിന്നലൊ കഴിഞ്ഞതേയുള്ളു. ആ ഭയങ്കര ഇടി മിന്നലും മഴ
ആഹ ആഹ ഇപ്പൊ ചൂടിന് കുറവുണ്ട് ന്നാലും മഴപെയ്യാൻ മഴയ ഉള്ള ദിവസം മാത്രമേ ചൂടിന് കുറവ് തോന്നുന്നുള്ളൂ, മഴയില്ലാത്തപ്പോ രാത്രിയിലൊക്കെ ചൂട് തന്നെയാണ്.
ഞമ്മക്ക് ചൂട് ലേശം ഒരു കുറവ് മാതി ഇണ്ട് മഴ ഇല്ലെങ്കിലും ഉള്ള ഇപ്പൊ മഴ തുടങ്ങിയഷോ
ആഹ ആഹ
ആഹ് പിന്നെ എന്തൊക്കെയാ?
ആ അവിടെ ചായോടി കഴിഞ്ഞോ?
ചായോടിച്ചീല്ല ഉച്ചക്കെന്താ ഇണ്ടാക്കിരുന്നേ
ചോറും കൂട്ടാന കാരറ്റ് ഉപ്പേരി. കാരറ്റ് ഉപ്പേരി
ഏ
കാരറ്റ് ഉപ്പേരി
ആഹ് പിന്നെ
അല്ല
എന്താ സ്പെഷ്യൽ ഇണ്ടാക്ക
അത് ചിക്കനെങ്ങാനും മേടിക്കു
ആഹ് ബിരിയാണി ഉണ്ടാക്കോ
ഏയ് അതൊന്നുമല്ല അങ്ങനെ ബിരിയാണിയ ഉണ്ടാക്കലൊന്നുല്ല
അറിയാനിട്ടും അല്ല ഉണ്ടാക്കാൻ
ആ അറിയൂല്ല അല്ല അല്ലാണ്ട് ഉണ്ടാകാറുവില്യ അറി ഇണ്ടാക്കാറിയണവരുണ്ട് വീട്ടില് എന്നാലും ഉണ്ടാക്കാറൊന്നുല്ല അങ്ങനെ ആഹ്
എന്താ ചെയ്യാ
നമ്മ വല്ല പുറത്തുന്ന് പോകുമ്പോ ഫു ഫുഡ് കഴിക്കാന്നല്ലാണ്ട് വീട്ടില് അങ്ങനെ ഇണ്ടാക്കലില്ല
സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കൂല്ല വീട്ടില് ഏ രാത്രിയൊക്കെ എന്താണ്ട
നമ്മള് ചോറ് തന്നെ ഉം
ഏ
ഉം പിന്നെ എന്റെ സ്വന്തം വീട്ടിൽ പോ നമ്മള് ഇടയ്ക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കും രാത്രിയില് ആഹ്
പിന്നെ എന്തൊക്കെയാ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി ഇണ്ടാക്കോ സ്നാക്സ് എന്തെങ്കിലും ഇണ്ടാക്കോ
പണിയൊന്നുല അവിടെ എങ്ങനെ
ഇവിടെ സ്നാക് അങ്ങനെ എപ്പോഴെക്കെ പൂതിയാവുമ്പോൾ സാധനങ്ങളക്കെണ്ടെങ്കില എന്തെങ്കിലുക്കെ ണ്ടാക്കും അങ്ങനെ നമ്മുക്ക് വൈകുന്നേരത്തെ ചായ നിർബന്ധല്ല
ആ ആ ഒരു നാലുമണി ടൈമില് ആ ആ ടൈമില് ആ കുട്ടികള് എന്തെങ്കിലും പറയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും
അത നമ്മക്ക് പിന്നെ ഇവിടെ ആരും ഇല്ല അപ്പൊ എന്തങ്കിലുമൊക്കെ നമുക്ക് ചില സമയത്ത് ഉണ്ടാവല്ലോ ബോറടിക്കലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ ഒരു പൂതിയാവൂല്ലേ ആ സമയത്ത് വീട്ടില് സാധനം ഉണ്ടെങ്കില ഇപ്പോ ഉള്ളി അല്ലെ എന്തെങ്കില ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെിലും ചെറിയ സ്നാക്സ് ഉണ്ടാക്കും പൊരി കടികള് അല്ലാതെ അങ്ങനെ ചായ നിർബന്ധന്നുമില്ല നിർബന്ധം നമ്മൾ ചായ കുടി ഒരിക്കലുമില്ല വൈകുന്നേരം രാവിലെ നിർബന്താ കേട്ടോ കഴിച്ച ഉറങ്ങി എഴുന്നേറ്റപാട് ഇല്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങേറാ ചൂടുള്ള എന്തെങ്കിലും ഒന്ന് കുടിക്കണം
ആഹ ഓക്കെ
ഇതൊക്ക ഉണ്ടാവുംഞമ്മള്
ആ ആ
യൂട്യൂബില് നോക്കിയാ എല്ലാം ഉണ്ടാക്കാലോ
ഓ ഓ ആ ഞാനും അതേ മിക്കപ്പോഴും യൂട്യൂബ് ന്നായായിരിക്കും പാചകം
ആഹ് യൂട്യൂബ് ഉണ്ടാവും പിന്നെ പേടി എല്ലാം അതില് നോക്കിട്ട് ഉണ്ടാക്കാൻ പറ്റൂല്ലോ ഞാൻ യൂട്യൂബ് നോക്കി തന്നെ അധികോം ഏ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കി യൂട്യൂബ് നോക്കിന്നെയാണ്
ആ ഞാനും അങ്ങനെ തന്നെയാ ഇതിൻ്റെ ആള് തന്നെയാ പാചകത്തിന്റെ കാര്യത്തില് പാചകം അങ്ങനെ വല്യ യാ ല്ലാണ്ട് അറിയില്ല എന്നാലും അത്യാവശ്യ ഒക്കെ ചെയ്യും
ആ ഞാന് ഒക്കെ ഉണ്ടാകും ഉം പിന്നെ അറിയാത്ത കാര്യങ്ങള് പോയിട്ടുണ്ടെങ്കില് യൂട്യൂബിൽ നോക്കിട്ട് ഉണ്ടാക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമ് ഒക്കെ തുറന്ന ഫുഡിന്റെ റെസിപ്പി ഒക്കെ ഉണ്ടാ ഞാന് വ സേവ് ചെയ്ത് വെയ്ക്കും എപ്പോഴെങ്കിലും സാധനോക്കെ കി കിട്ടിയ ഇണ്ടാക്കാൻ വേണ്ടിട്ട് ഏഹ് ഫുഡ് നല്ല ഫുഡിന്റെയോക്കെ റെസിപ്പികളോക്കെ കണ്ട സ്നാക്സ് ഇതിന്റെ ഒക്കെ റെസിപ്പി കണ്ടാലൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കും സേവ് ചെയ്ത് വെക്കും ഞൻ ഹും പിന്നെ ക്കേഷനായിട്ട് എവിടെയും പോയിട്ടൊന്നില്ലേ
ഇല്ല പോയിട്ടോന്നൂല്ല ആഹ് പോണന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഇത്തവണ പ്ലാനിങ്ങോന്നും നടന്നില്ല. ഉം അം ആഹ് ഇപ്പൊ മൂത്ത മോളാണെങ്കി ഇപ്പൊ സ്കൂൾ ചേർത്തിട്ട്ണ്ട് ആള് ആ അഹ് പ്രീ കെ ജി യില് ചേർത്തി മൂന്നര വയസ്സ്. ആഹ്
പിന്നെ അയിന് എപ്പോഴും പോവാനും ഇനിപ്പോ
ആഹ് ഇനിയിപ്പോ മഴയൊക്കെ ആയല്ലോ അത് കാരണം ഇനി പോക്ക് ആഹ് പോണന്ന് വിചാരിച്ചി തീർന്നോ മൂന്നാറ് ഒക്കെ പോവാന്ന് വി മഴയൊക്കെ ആയ കാരണം കുട്ടികൾ ണ്ട് പോലൊക്കെ നട
അതെ ആ ചെറിയ രണ്ട് ചെറുതോ മക് ആഹ് ഇങ്ങളെ പ്രൊഫൈൽ ഇള്ള ആളാ പ്രൊഫൈൽ രണ്ട് കുട്ടികൾ ഫോട്ടോ കണ്ട് ഓരാ സൗണ്ട് ഇണ്ടാക്കുന്നെ?
ആഹ് അത് മൂത്ത ആള്. അവൾക്ക് ഉറക്കം വര്ന്ന് പറഞ്ഞിട്ടെ. ആഹ് അവളോട് ഉച്ചക്ക് കിടന്ന് ഉറങ്ങാൻ പ ആ അതെ അവളോട് ഞാൻ ഉച്ചക്ക് ഉറങ്ങാൻ പറഞ്ഞ അപ്പൊ ഉച്ചക്ക് ഉറങ്ങീല്ല അപ്പൊ അവൾ ഇപ്പൊ ഒറക്കം വരന്ന്.
ഇപ്പൊ ഉറങ്ങിയ രാത്രി എണീക് എണീക്കോ അല്ലെങ്കിൽ
ആഹ ഇനി ഉറക്കൂ ഇനി ഉറക്കാ ഉറക്കൂല്ല ഉറക്കിക്കഴഞ് ഇപ്പൊ രാത്രി ഇനി ചോറുണ്ണലൊന്നുംണ്ടാവില്ല
ആഹ ഏ ഈ സമയത്ത് ഉറക്കാന് ഉറക്കിയാ എടങ്ങാറല്ലേ മക്കളെ ഒന്നൂ
അതെ അവളോട് ഞാൻ പറഞ്ഞതാ ഉച്ചക്ക് ഒറങ്ങ അപ്പൊ കേട്ടില്ല അവള ഇങ്ങനെന്നെയാ എന്നും ഉച്ചക്ക് ഉറങ്ങീല്ലെങ്കി പിന്നെ ക വുമ്പോക്കിന് ഒറക്കം വരും അങ്ങനവാടി പോണ ടൈമിലൊക്കെ അങ്ങനവാടില് ഒറങ്ങൂല ന്റെ വീട്ടില് ത്തുമ്പോ ഞാൻ പിടിച്ചുനിർത്തി ഉറക്കാൻ നോക്കും പക്ഷെ ഉറങ്ങൂല ആ ടൈമില് നാലുമണി ആവുമലോ അപ്പ പിന്നെ ആൾ അ ഉറക്കം വരുമ്ന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങും അപ്പൊ പിന്നെ ചോറുതീറ്റ ഒന്നുംല്ല
അപ്പാ അവ്ടെയിരുന്നു നേരം വെളുക്കോളാം ഉറങ്ങായിരുക്കുംലെ
ആ ഒറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒരു ക്കാണ് കൊറെ നേരത്തിക്ക്
ഏഹ് അമ്പി ന്ന ഒന്നും കഴിക്കാനും
ആ ഇല്ല പിന്നെ നേരം വെളുക്കുമ്പെഴക്ക് വേഗം എഴുന്നേക്കും ന്നിട്ട് വെശക്കണേന്ന് പറയും
എല്ലാരും എണീക്കുന്നെന്റെ മുന്നേ എണീച്ചിട്ട് ഗുൽമലായിരിക്കുലെ ഏഹ് അപ്പൊ അങ്ങനെ ഒറങ്ങിണ്ടെങ്കി വിളിച്ചു ഉണർത്തിയാലും ഒണരു ഒ ഒണർന്നിട്ട് കഴിക്കൊന്നുല്ല
ഇല്ല ഇല്ല ഏഹ് അങ്ങനെ എ അതെ ആ പിന്നെ എനിക്കാരേം ബുദ്ധിമുട്ട് ടൈമ് വിളിച്ച് കഴിഞ്ഞാല് വാശിയാവും വാശി പിടിക്കും പിന്നെ
ഏ ആ ചെറിയ മക്കളല്ലേ വലിയവളെ വലിയവൾ മാതിരിയല്ലല്ലേ വലിയവൾ ഉറങ്ങി പിന്നെ വിളിച്ചുണർത്തീട്ട് ക്ക് അതുപോലല്ലാലോ കുട്ടികള് ഒറങ്ങിപ്പോയാ പിന്നെ ഒറ റക്കത്തുന്ന് തെളിയാതെ എണീച്ചീണ്ടെ പിന്നെ ഗുല്മാലായിരിക്കും
ഉം
ഉം
അവിടെ എങ്ങനാ ആ
ആഹ് ആഹ് എല്ലാം കഴിഞ്ഞതാണ്
ഏ നാട്ടിൽ തന്നെ
ആഹ് മക്കളൊക്കെ
ചെറിയ കുട്ടികളാ
അതെ ആ
ആഹ്
പിന്നെന്തൊക്കെയാ എന്ത്
ആ കുട്ടികളിപ്പൊ എന്തൊരു ആയി
ഒരാക്ക് ഒമ്പത് മാസം ഒരാൾക്ക് രണ്ടു വയസ് ആവാനാവുന്നു
ആ
ആഹ് ആ അതെ പിന്നെ ഉറങ്ങാൻ വേണ്ടീട്ടാ കളിക്കാന്നും നിക്കൂല
ഇപ്പൊ ഞാന് ആ ചെറിയ ആള് ഇപ്പോ കിടന്ന് ഉറങ്ങാണ്
ആ അപ്പൊഴെക്കും എണീക്കും ഇയാള്
അത് കുഴപ്പൊന്നുല്യാ ആള് ഇടക്കിടക്ക് ഉറങ്ങല് ഒള്ളതാണ് എത്തും വിള കാര്യാണ് അങ്ങട് പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ടാ അത് മാമൻ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണ് നിക്കണേ ആഹ് അപ്പൊ മാമൻ വരുമ്പോ പാർക്കി കൊണ്ട് പോവാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഉറങ്ങാണ്ട് കാത്തിരിക്കയായിരുന്നു മാമനെ മാമനന്ന
ആഹ് ആ ഇപ്പൊ ഏതാത് കാത്തു തിന്നതാരിക്കും പിന്നെ പിന്ന അവിടെ അടുത്ത് പാർക്കൊക്കെ ഉണ്ടോ
ആ അവിടെ കൊറച്ച അങ്ങോട്ട് പോയാലുണ്ട്
ഏ അങ്ങോട്ട് പോ അങ്ങോട്ട് കൊണ്ട് പോ
ആഹ് ഇടക്ക് പൂക്കുള്ളു ഞാൻ ഇപ്പ വീട്ടിക്ക് വരുമ്പോളൊക്കെ അങ്ങനെ പോവുള്ളു ആ പിന്നെ അവിടെ ആ ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ആ അവിടെ പിന്നെ ഇടക്ക് ബീച്ചില് പോവും അങ്ങനെ
ഏ
ചില പാർക്കുള്ള കാരന അങ്ങനെ
ആഹ ആ അടുത്ത ബീച്ച്ണ്ടാവമായിരിക്കുംല്ലേ ആ ഗങ്ങർ ആ റോഡ് സൈഡ് തന്നെയ വീട്
ആ് അല്ല കൊറച്ചഗിട് ഉള്ളിക്ക് പോണം
ഉം വാഹനൊക്കെ ആ കൊറേ നടന്ന്‌ പോവാ
ആ ഒരുവിധം വരും അത് കഴിഞ്ഞ പിന്നെ ആ ഒരു മൂന്നടി വഴിയള്ളൂ ഞങ്ങളടെ വീട്ടിക്കെ ട്ട്
ഏ ആ ആഹ മാങ്ങ ചക്കൊക്കെ ഉണ്ടോ
ആ മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ട് ഇഷ് പക്ഷേ മാങ്ങ- ഇപ്പൊ ഒരുവിധം സീസൺ കഴിഞ്ഞ തുടങ്ങിയ അവിടെ
കഴിഞ്ഞ് തുടങ്ങിയേക്കുവാണ്
ഇപ്പൊ ഇവിടെ വീട്ടിൽ വന്ന ഇപ്പൊ ഇഷ്ടം പോലെ മാങ്ങ ഡെയിലി ഈ മാങ്ങാ ജ്യൂസ് അടിച്ചു കുടിക്കല
എന്റെ വീട്ടിൽ ആവുമ്പോൾ അത് തന്നെയാ അവസ്ഥ. എന്താ പറയുക ഡെയിലി മാങ്ങ അടിച്ചു കുടിക്കു. മടുത്തു പോകും, ഡെയിലി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ പിന്നെ വിളിക്കട്ടോ ആ ശരി